ആഫ് റേഞ്ച് ഇല്ലാതെ കട്ടാവുന്ന കേട്ടോ
ആഹ അത ഇപ്പൊ ബി എസ് എൻൽായതോണ്ട് പെട്ടന്ന് പെട്ടന്ന് കട്ടായിപ്പോ
കട്ടായിപ്പോ അതെ റേഞ്ച് കിട്ടത്തില്ല മഴയും കൂടെ ഒമ്മ പറയാൻ വേണ്ടല്ലോ ഇനി ഞാന ഇിന അകത്തോട്ടൊന്ന് കേയറി അഗോത്ത് എങ്ങനെ ഉണ്ടന്ന് നോക്കട്ടെ എല്ലാം കിടക്കും ഇടാ പാത്രങ്ങള്
കാണുന്നല്ലോ
പാത്രം പി പാത്രങ്ങൾ കഴുകണം അടുക്കളയിലെല്ലാം കഴിഞ്ഞഞ്
ആഹ്
ഇന്റെ പാത്രങ്ങൾ കഴിയൂ ഇവിടെ ഇപ്പം ഞാൻ മാത്രമേ ഉള്ളൂ
അടെ അമ്മയും പോയ അ മായ്മയും പോയ
അ അമ്മ അങ്ങാനി എന്റെറടുത്തോട്ട് പോയി
ആം ഹ
ഉം അങ്ങോട്ട് പോയി ഇന്നലെ പോയി ഇനിയിപ്പ നാളെ ഇല്ല ഇന്ന് ഇനിയിപ്പ വരത്തില്ല ഇനിയിപ്പ നാളെ നാളെ വരത്തോുള്ളൂ രണ്ടു ദിവസം അവിടെ നിന്നിട്ടേ വരത്തോളിഞ് ഒഴ അങ്ങോട്ട പോക പോുമ്പൾന്ന രണ്ട്ിവസംവിടെ നിക്കും
അതെ മഴൻ പോണ്ട വീട്ടിലും പോകണ്ടേ
ആ അതെ അതെ രണ്ടുപേരേ ഉള്ളൂ ഇവിടെ
അതാന്ന രണ്ട കള്ളല് അങ്ങോട്ടും ഇങ്ങോട്ടും പോവണ്ട് ഇവിടെ നാല് ഇവിടെ മൂന്ന് പേരാ
ആ അന്നില്ലേ രണ്ടു പേര് ഇവിടത്തെേ മൂത്തത്
ഇവ്ടെ നാലു പേരാ പക്ഷെ പെങ്കൊച്ചിനെ കെട്ടിച്ചു വിട്ടതാ പിന്നെ രൺ മൂന്ന് സഹോദരങ്ങളാ ആണ്ങ്ങളാ
ആണ്ല്ലേ ഇവിടെ അവിടെ ആം അനിയനും അവിടെ അനിയനും അതെല്ലേ
അതെ പിന്നെ രണ്ട് ചേട്ടമ്മാര് രണ്ട് ചേട്ടമ്മാര് ഗൾഫിലാ
ഗൾഫില ഹ ഹാ
ഇല്ല
ഇവടെത്തന്നെ രണ്ടുപേരും ഒരാള് ഇവടെ ഇക്ക ഇവടെ ഒരു കമ്പനീല് എന്റാ ആഹ് ഉം ആള്ല് പെട്രോൾ പമ്പില് പിന്നെ അങ്ങനൊക്കെ പോവുന്ന് അവടെ ഒരു മോള് അവള്- ആറില് പഠിക്കുന്നു
ആഹ് ആഹ്
അവള് അവരെയാരുന്നു ആദ്യം കല്യാണം കഴിഞ്ഞെ.
ആഹാ അതെന്തോ ഒറ്റക്ക് അവര് സ്നേഹിച്ചതാർന്നോ ഉം എല്ലാട്ത്തും ഇപ്പൊ സ്നേഹി ക്കുന്നവരും ഉണ്ട് അതാ ഞാ ചോയ്
അതെ ആന്ന് അങ്ങനെയായിരുന്നു. അത് കഴിഞ്ഞി ട്ടൊക്കെയാരുന്നു പിന്നെ ഞങ്ങടെ. ആഹ് അവിടെ മോളാ മൂത്തത് അതുകൊണ്ട് അവിടുത്തെ
ആഹ്, അതങ്ങനെ വരത്തൊള്ളൂ.
ഇവ്ടെത്താൾക്ക് ആറു വയസ്സായതേ ഉള്ളൂ. ഒന്നാം ക്ലാസ്സിലാ
ആഹ് ആഹ് അത് കൊഴപ്പല്ല ഇപ്പൊ വള പെട്ടെന്ന് വളന്നു വരു ചെ ഉം
കണ്ണടച്ച് തൊറക്കുന്നേരം നമ്മളെ പ്രത്യേകിച്ചും പെൺ കുഞ്ഞുങ്ങള്
അതെ ഞാനിപ്പ പറയാ എന്റെ മോളിപ്പൊ ഏഴിലായി അടു ത്ത വള് എട്ടില്. രണ്ട് കൊള്ള കൊല്ലങ്ങള് കഴിയുമ്പൊ പഠിത്തം പോകുന്ന്
പക്ഷെ കുഞ്ഞുങ്ങള് പെട്ടെന്ന് പെട്ടെന്നങ്ങ് വളരുമ്പം തോന്നും വേണ്ടായിരുന്നു വളരണ്ടായിരുന്നു.
അതെ പിള്ളാർക്കത് ഇഷ്ടോ അല്ല ഉം ഉം പിള്ളാർക്ക്‌ വലുതാവണം പറഞ്ഞോണ്ടിരിക്ക ഇവിടെ എന്താ- താണെങ്കി അവനിപ്പം അഞ്ചിലാ ആഹ് അഞ്ചി പഠിക്കുന്ന ആളല്ലെന്നേ ഒള്ളൂ. ഒന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന ആളാന്നേ പറയത്തുള്ളൂ. നീളം ഇല്ല ളോ ഇന്ന് ആളില്ല
അത് ഇപ്പ ഉള്ള എല്ലാടത്തും കുഞ്ഞുങ്ങളും അങ്ങനാടോ ഇപ്പഴ് നമ്മടെ- കാലത്തുള്ള ഇതല്ല നമ്മളൊക്കെ വണ്ണോം വെച്ച് നല്ല ഇതായിട്ടേന്നു. പക്ഷെ ഇപ്പഴുള്ള കുഞ്ഞുങ്ങളെ ഇപ്പൊ എല്ലാം കണ്ടിട്ടുണ്ട് ഇപ്പൊ ഒള്ള പഠിക്കാൻ പോകുന്ന കൊച്ച് എല്ലാം വണ്ണം കുറഞ്ഞ കുഞ്ഞുങ്ങളല്ലേ.
ആഹ് അതെ പക്ഷെ അപ്പനമ്മമാര് ഭയങ്കര നീളവും ആഹ് വല്യമ്മയൊക്കെ ഭയങ്കര നീളവാ മക്കക്ക് നീളം എന്റെ മോക്ക് ഭയ എന്റേങ്ങാട്ടി ഭയങ്കര ഹൈറ്റ. ആഹ് വണ്ണല്ല അവ ഇല്ലാ അവള് ഭയങ്കര ഹൈറ്റിലങ്ങ് നീ കമ്പ് പോലിങ്ങനെ പോവ
ണെ ആഹ് ഇവിടെ മോള് എനിക്കാന്നെ വണ്ണൊക്കൊള്ളതാന്നെ പക്ഷെ മോക്ക്- ഓഹ് അവക്ക് വണ്ണല്ല. ഇക്കായും ആവശ്യത്തിനുള്ള വണ്ണവും ഹൈറ്റും എല്ലാം ഉണ്ട് പക്ഷെ ഇവക്ക് ഹൈറ്റ്ണ്ട്-
എന്നു പറഞ്ഞാ ഹ ഹസ്ബന്റിന്റെ അമ്മയ്ക്ക് ഭയങ്കര നീളവാണേ
ആഹ് അപ്പൊ അ ആ നീളവാ കിട്ടിയേക്കുന്നെ
ത്തെ അമ്മയ്ക്ക് വണ്ണമില്ല ആ പരുവത്തേലാൻ തോ അത് കൊണ്ടാ മോള് വന്നു പക്ഷെ - മോനാണെങ്കി ഇനിയും വലുതായിട്ട് നീളം വെക്കാനൊന്നും - എന്നാ അന്ന് ആഹ്
ഒരു എന്താ പറയാ ഒരു പ്രായം ഉണ്ടല്ലോ അതനുസരിച്ചല്ലേ ആ ഇത്ര വയസ്സിനുള്ളിലല്ലേ അതെ ഇത്ര വയസ്- ത്തിന് ഓരോ വരുന്നനുസരിച്ച ന്നലെ വണ്ണവും പൊക്കാം ഒക്കെ വെച്ചൊണ്ടിരിക്കുന്നത്. ഇത്ര വയസ് ആകുമ്പഴ്ത്തന്നെ അവരുടെ വളർച്ച പൂർത്തിയാവത്തില്ലേ, അങ്ങനെയാണല്ലോ.
അതെ ഇവര്ടെ ക്ലാസ്സിൽ ഞാനന്നരം പിള്ളേരെല്ലാം ഇവരുടെ ക്ലാസ്സിൽ പഠിക്കുന്ന പിള്ളേർക്കെല്ലാം ഭയങ്കര നീള വാന്ന്
നീളവ്ണ്ട്
അത്രയ ഉള്ളൂ നീളം ഇല്ലാത്തത്.
ഇനി ഇച്ചിരി ജോലി ഒതുക്കിയിട്ട് ഒന്ന് തയ്ക്കണം.
ആഹ് ഓക്കേ എന്നാ ഞാനും അത് വേയിക്കട്ടെ ഓരോര്ത്തര് ചോദിക്കുന്നു ഫ്രീ ആണോ ഫ്രീ ആണോ മെസ്സേജ് ഇട്ട് ചോദി
ആഹ ഒരുപാട് വരുന്നുണ്ട്.
ഇപ്പോ ഏതായാലും കോള്- എടുക്കുന്നില്ല, ഇനി അത് വേയിച്ച് വെച്ച് കൊറെ കഴിഞ്ഞിട്ട്-
എടുത്താൽ മതി, എടുത്താ മതി ചെയ്യാൻ പറന്നിട്ട് എന്നെ, എന്നെ വിളക്ക്-
ആഹ് വിളിക്കാ അല ഹാസ്പിറ്റ, പറ ജൊക്കെ വഴിച്ചിട്ടന്ന പറ- ഉം ഇല്ല കൊറയാവ- വേ ഒരു സ്ഥലം വരെ പോയാക്കെ- വരുമ്പോതന്നെ തായ്ച്ചു വെക്കണം. അതെ. വരും അല്ലാ പറയാ ഫോണി കേറിയിരിക്കാുന്നോണറ.
ആഹാ പറം, പറയാം അപ്പോ- അയ്യോ അത് പറയൂടാ ഇവിടെ- അതുപോലെ, ഇതുപോലെ- എന്തായാലും ചെയ് ക്ക ജോലി അയ്യത്തില്ല ഏത് നേരം പോണില്ല എന്നാ നമ്മള അന്നേരം- അത് എന്നാൽ നമ്മൾ അന്നേരം അങ്ങോട്ട് എടുത്തതേ ഉള്ളായിരിക്കുവേ.
അന്നനെ ഞമ്മടെ വീട്ടിന് നമ്മുടെ വീട്ടിന് അതെ വി - ഇനിയിപ്പൊ വിളിക്കുന്നോണ നുക്ക് ഫോണെടുക്ക ഒക്കത്തില്ലല്ലോ. ഉ അവർക്ക ആവശ്യങ്ങളല്ലേ വീ- എ ആശംണ്ട്
ഇല്ലയോ അതല്യോ.
ണ്ട് പിന്നെ, പെരുന്നാളിന് അവതി- ത് വച്ചിട്ട് പാത്രം എല്ലാം കഴിഞ്ഞു വെച്ചിട്ടോക്കെ നമക്ക്- വിളിക്കാവല്ലോ.
അതെ ആഹാ.
പിന്നെ ഫ്രീയല്ല ഉച്ച- നമ്മള് ഫ്രീ ആയിട്ട ഇരിക്കുകല്ല മൂന്ന മണി, രണ്ട രണ്ടാമുക്കാലൽ വരെ ഫ്രീ ആ പിന്നെ-
ആ പിന്നക്കത്തില്ല പിന്നോക്ക- ഇവിടെ ഞാനുംതുപലെ തന്നെ രണ്ടര കഴിയുമ്പോഴത്തേന്ന്- ഇങ്ങനെ നോക്കി നോക്കിയരിക്ക പിന്നെ ടെഷനാ. ഓ സമയം പോവും, സമയം പോവും. ടെൻഷനാ പിന്നെ രണ്ടേ മുക്കാകുമ്പോ മുറ്റത്തിറങ്ങിയിരിക്കും. പിന്നെ ഫോണ് എടുത്തണ്ട് ആഹാ, മുറ്റത്തിരുന്ന് എന്തെങ്കിലുമൊക്കെ കണ്ടോണ്ടിരിക്കും. രണ്ട അമ്പത്തഞ്ച് കഴി, അലാറം വെച്ചിട്ടുണ്ട് രണ്ടരക്ക്, രണ്ടരമുക്കാല്, രണ്ട- അമ്പത്തഞ്ചിന്. മോള സ്- സ്കൂളിൽ നിന്ന് വിളിക്കന്നുള്ള- ആഹാ ടൈം നമ്മൾ എന്തെലും- ചെയ്തോണ്ടിരിക്കുവാണെങ്കിലോ? സമയം അറിയത്തില്ലല്ലോ?
അതെ.
രണ്ടാം ബത്തഞ്ചവുബോ പതുക്ക- റോടിലോട്ട റങ്ങും കാരണം മൂ- മണി കഴിയുമ്പോ വരും, മൂന്ന്- മണിമ്പൾ സ്കൂള് വിടും, മൂന്ന്- അഞ്ച് മൂന്ന്, മൂന്ന് ഒക്കെ- ആകുമ്പഴത്തേ ഇങ്ങത്തും.
ആഹാ.
അപ്പ ഇല്ല ഹമേൽന്ന്ണടിക്കുന്നത് കേൾക്കുമ്പഴത്തേ അങ്ഓഡിച്ചല്ലും.
ആഹാ.
അങ്ങനെയാ ചെയ്യുന്നേ.
ഉം, ഉം.
അയ്യോ.
ഫ്രീവിമ്പോ വിളിക്ക കേട്ടോ.
ആഹ് ഫ്രീ, ഫ്രീയാവുമ്പോ പറ. ഇനി ഇീ ബാക്കി ജോലികളക്കന്ന്- തുടങ്ങട്ട് ഇനി അടുക്കളയിൽ ആഹാ, ഓക്കെ എന്ന ഒക്കെ.
ഒക്കെ ശരി.